ഹലോ നല്ല വിശേഷ് ന്ന്ന്നെ
ആ പിന്നെ റോഡൊക്കെ ക്രോസെയ്യുമ്പോ ശ്രദ്ധിക്കണേ എപ്പോഴും ഓരോ ആക്സിഡന്റും കാര്യങ്ങളും
ആ ശെരിയാണ് ഇപ്പം കൊറേ കേക്ക്ന്ന്ണ്ടല്ലോ അപകടങ്ങളൊക്കെ
ആഹ അത തന്നെ അതെ നമ്മളിപ്പോ റോഡ് സീബ്ര ക്രോസ്സ് ന്റെ ക്ോസ് ചെയ്യാൻ നിന്താലും ചിലവൊക്കെ നിർത്തി തരുള്ളൂ
ആഹ ശരിയാ റോഡ് സുരക്ഷനെ കുറിച്ചൊക്കെ നമ്മള് നല്ലവോണം പഠിക്ക കാണണം
അപ്പൊ പഠിക്കണം ആ പക്ഷെ എന്നാലും എന്താണ് അതൊന്നും ചെലവർ പാലിക്കുന്നില്ല എന്ന ഈ പ്രൈവറ്റ് ബസ്കരൊക്കെ
ആ ശരിയാണ്
ഉ
അതുകൊണ്ട് തന്നെ റോഡ് അപകടങ്ങളൊക്കെ കുറക്കാന് ഇപ്പൊ നമ്മള് സുര പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ റോഡ് അപകടങ്ങളൊക്കെ കൊറെ കുറയും
ആഹ അതന്നെ അത് പാലിക്കുന്നില്ല എല്ലാരും അത് പാലിക്കുന്നില്ലല്ലോ പ്രത്യേകിച്ചും പാലിക്കാത്തത് ഈ ഓട്ട ഓട്ടോ ഡ്രൈവർമാരും പിന്നെ ഈ പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരും ആണ്
ഉം ഇവർക്ക് വേഗത കൂടുതൽ ഒരു എന്താ പറയാ ഏ ഓവർടേക്ക് ചെയ്യണതും അതുപോലെ ഇപ്പൊ റോട്ടില് വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല ഇത് വേണം നല്ല ക്ഷമ വേണം അതൊന്ന ഉക്ക ഇല്ലല്ലോ പത്തിയാ് ഡ്രൈവർമാര് അങ്ങനെ തന്നെ
എത്രയും തുടമങ്ങ അ എത്തിയാ മതി അങ്ങനെയാണ് കമ്പം വെറുതൊന്നും ഇല്ല അവർക്ക് പോ അങ്ങ് അട്ട് ് ഓല ടൈം കറക്റ്റ് ടൈമിൽടെ എത്തണം അല്ല അങ്ങനെ ചില വസ്തുക കണ്ടട്ട നമ്മിൽിങ്ങനെ ഒറുതി ഒറുതി പറഞ്ഞതിനെ പോവാ പക്ഷെ അതിന്റെ ഇടയിലുള്ള വണ്ടി വാനക്കാരാണ് ഇപ്പെെടുക പങ്ക് അത്ര ആക്സിഡന്റ് അങ്ങനെ പറ്റന്ന്റിയാം
പിന്നെ എന്താ പറയാ ഏ ഇപ്പൊ എന്താ അല്ല നമ്മൾ ഡ്രൈവർമാർ മാത്രമല്ല എന്താ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ നല്ല ശ്രദ്ധിക്കും നടക്കുന്ന റോട്ടിലൂടെ നടുന്ന ുന്ന ആൾക്കാര് നല്ല ശ്രദ്ധിക്കണ്ടേ
ആഹ അതെന്നാ സീബ്ര ക്രോസ്സ് ഉണ്ടെങ്കിൽ ആ കാല യാത്ര ആ പക്ഷെ അവരൊന്ന് അതൊന്ന് നോക്കി ക്കു ലോരു ആഹ്‌ ചിൽപ്പൊ ചെല ആൾക്കാരൊക്കെന്ന് പറഞ്ഞാ സീബ്രാലൈനൊന്നും നോക്കാതെ അങ്ങ്ട്ട് ഓലങ്ങ് വേറെ തിൽ അങ്ങ് ക്രോസ്സിയ്യും അങ്ങനൊക്കെത്രോ അപകടങ്ങൾ വന്നിട്ടുണ്ട്
ഉം കാൽനടയാത്രക്കാരനെ ഒരു ഫുട്പാത്ത് എന്താ അതി കൂടെ നടക്കണം മ തുപോലെ വലതുവശം ചേർന്നൊക്കെ നടക്കണം അപ്പൊ ഓരും അത് പോലെ നല്ലം ശ്രദ്ധിക്കണം
ആ അതന്നെ ക്ഷെ ശ്ര അതാ ഒന്നാമത് ഈ അപകടങ്ങൾ വരുന്നത്ഈ ഒരു ശ്രദ്ധയും ഒന്നുമല്ല്യാതെ നടന്നിട്ടാണ് അതാരും മനസ്സിലാക്ക്ണില്ല്യ
അല്ല അപകടങ്ങള് വെരുന്നത് എന്താ ഡ്രൈവ ർമാരെന്ന് വെച്ചാ ഒരു എന്താ സ്പീഡിൽ പോകുന്നത് മാത്രല്ല ഒല്ക്ക് എന്താ മറ്റേ ബൈക്കിലൊക്കെ പോകുന്നാണെങ്കില് ഹെൽമെറ്റും അതുപോലെ ഉം കാറില് ചില ആൾക്കാര് സീറ്റ് ബെൽറ്റ് ഒന്നും മറന്നു പോകും ചിലവർക്ക് അശ്രദ്ധ കൊണ്ട് സീറ്റ് ബെൽറ്റൊന്നും ധരിക്കുവൊന്നുമില്ല. അങ്ങനെയൊക്കെ അപകട
അ ആ ഓ അങ്ങനെ ഇഷ്ടംപോലെണ്ട്. ചിലവര് ഈ എന്ത ബൈക്കില് പോകുന്നവരൊക്കെന്ന് പറഞ്ഞാല് പോലീസിനെ കണ്ടാലും അല്ലെങ്കിൽ ക്യാമറ എവിടെയ ഉള്ളേ
ആഹ് അതന്നെ പിന്നെ മൊബൈൽ ഫോണ് മൊബൈൽ ഫോണ് തന്നെ നമ്മളെ മെയിനായിട്ട് ശ്രദ്ധ തിരിയും. ഏഹ് ബൈക്കിലും കാറിലൊക്കെ ആണെ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കും മെയിന ആയിട്ട് നമ്മള് വാഹനം ഓടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല ശ്രദ്ധയാണ് ആദ്യ വേണ്ടത്.
ആ അത് രണ്ടും ഇല്ലെങ്കിൽ ഇ ആ എത്രോപ്പ കഴിഞ്ഞ കൊല്ല ത്തിനേക്കാളും ഇക്കൊല്ലം
ഉം കൂടുതലാണ് അതന്നെ. മെയിനായിട്ട് മൊബൈൽ ഉപയോഗം ഉ എന്താ കൊറ ക്കണം അ തുപോലെ പിന്നെ മദ്യപി ക്കുന്നത് ഒരു പ്രശ്നം അല്ലേ?
എത്ര കേസുകളെങ്ങനെ ഉണ്ടായിന്നറിയോ അപകടങ്ങളെ ആ ഇഷ്‌ടം പോലെ അങ്ങത്തെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്.
ഉം പിന്നെ ഏ ആഹ്
സ്കൂളിൽ വാഹനം ഓടി ആ സ്കൂൾ അപകടത്തിൽപ്പെട്ട സ്കൂൾ വാഹനം എന്നൊക്കെ പറ
ഉം അത് തന്നെ പിന്നെ എന്താ നമ്മള്
ഗൾഫിലൊക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈൻ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പക്ഷെ അമ്പട
ആഹ് നല്ല ഫൈന് വേണം
അത് പിന്നെ മാരെ കണ്ടില്ല ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല ആ
അതന്നെ നമ്മള് അല്ല നമ്മള് ഡ്രൈവിങ് പഠിക്കുമ്പ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ഡ്രൈവർ വേണ്ടതെന്താ ഒരു ക്ഷമ വേണം ആ ക്ഷമ വേണം ഇതുപോലെ ശ്രദ്ധ വേണം
ആഹ് ശ്രദ്ധ അത് രണ്ടും ഇല്ല
പിന്നെ സീബ്ര ക്രോസ് ഗിനെ കുറിച്ച് എന്താ പറയാള്ളെ സീബ്ര ആ സീബ്ര ക്രോസിങ്ങില് എന്താ അതിൽ ഉം വണ്ടി നിർത്തിട്ടിട്ട് പോകുന്ന സമയത്തന്നെ ഏഹ് കൊ അയിനൊക്കെ കുറച്ച് ക്ഷമ വേണ്ടേ ചെലൊരു വേഗം
ചിലര് നിർത്തിത്താരില്ല നമ്മള് കൈ കാണിച്ചാലും സിബ്രലയ്നീലൂടെ തരില്ല ഓൾക് സ്പീഡാണ് അത് ആൾക്കാർക്ക് നിർത്തുന്ന ഇതാണ് ഏരിയ എന്നുള്ള ഒന്നുല്ല അങ്ങ് പോലെ ഓല് അങ്ങ് പോകും
അതന്നെ ഇപ്പത്തെ ഇപ്പത്തെ ആഹ് ആൾക്കാര്തന്നെ നമ്മള് റോഡ് നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാാം പക്ഷെ ഇപ്പഴത്തെ ആൾക്കാര് അതൊന്നും നോക്കുന്നില്ല ഇപ്പൊ സ്പീഡ് കൊറക്കേണ്ട സ്ഥലത്ത് എന്താ അതൊന്നും ചെയ്യൂല അതുപോലെ ഏഹ് റോഡ് നിയമങ്ങൾ പാലിക്കാതെയാണ് ഇവര് പോവുന്നെ എന്നും ഏഹ് നമുക്ക് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മക്കൊരു ഇതുണ്ടാവും എന്താ മറ്റേ വണ്ടിയെ തോപ്പിക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് സ്പീഡിൽ പോകണന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത് അപ്പൊ അപ്പോഴാണ് കൂടുതൽ അപക ഇടങ്ങളിൽ പിന്നെ
അങ്ങനെടെ മരിച്ചിട്ടുണ്ട് പെട്ടന്ന് വയസുകാര് സൈഡ് ഒതുക്കാതെ ഓവർലോ എന്തര് റൺ വൺവേ അയിനോ വേറെതിലൂടെ എടുത്ത് വന്നിട്ടേ അങ്ങനെ ടിക്കില്ല് കയറിപ്പോയിട്ട് അങ്ങനെ മരിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഇപ്പൊ നാലുവരി പാതയിൽ തന്നെ വൺവേയിലൂടെ തന്നെ പോവാൻ ഉള്ളടത് അതല്ലാതെ ഒരു പെട്ടെന്ന് അങ്ങ് ത്താന്
ഉം ഉം അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉം
ങാങൾ ഇണ്ടാവും അതേപോലെ ഈ കാര്യായിട്ട് ശ്രദ്ധിക്ക നമ്മള് ഹെൽമെറ്റാണ്
ഹെൽമെറ്റ് ഇല്ലെങ്കില് പോയി ഹെൽമെറ്റ് ആഹ് ഹെൽമെറ്റ് നമ്മള് ഓരോ സുരക്ഷക്ക് വേണ്ടീറ്റാണ് നമ്മള് എന്തെയ്യുന്നത് ഹെൽമെറ്റ് വക്കാൻ നിയമള്ളത് പക്ഷെ അതുപോലും ഓല് ശ്രദ്ധിക്ക്ന്നില്ല ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വെല്ല്യയ വെല്ല്യ മരണങ്ങളല്ലേ വരുന്നത്
ആ തല അടിച്ചു വീകുമ്പളൊക്കെ പിന്നെന്നർഞ്ഞ പിന്നെ ചെൽത് മ മര്ച്ചീല്ലെങ്കിൽ പിന്നെ ആ മരണം വരെ അങ്ങനെ കെട്പ്പിലായി കെട്ക്കുന്നോരൊക്കെണ്ടല്ലോ
ആഹ് അതൊക്കെ വല്ലാത്ത അവസ്ഥാണ് മെയിനായിറ്റ് അമിത വേ ഗതയും ഒരു പ്രശ്നല്ലേ
മെയിൻ ആയിട്ട് ഇതിന്നെ പ്രശ്നം ആ അങ്ങനൊക്കെ ആവുമ്പളാണ് എന്ത് പ്രോബ്ലംസ് വര് ഇത് വരുന്നത് അപകടങ്ങൾ കൂടുതൽ വരുന്നത്
ഉം പിന്നെ വേഗത വേഗത പ്രശ്നല്ലേ
ആ വേഗത പ്രശ്നാന്ന് എൻക്ക് ഈ എ
ഓ
പക്ഷെ ഈ സ്കൂളില് പഠിക്കുന്ന കുട്ടൊക്കെ കണ്ടില്ലേ ബൈക്കൊക്കെ ഒടിക്കണത് പയ്നെട്ട് വയസ്സാവാതെ തന്നെ പ്രായപൂർത്തി ആകാതെ തന്നെ എത്ര കുട്ട്യാളങ്ങനണ്ട് ബൈക്ക് ഓടിച്ചു പോന്നെ ബൈക്കും കാറും ആ ഉം അതൊന്നും ലൈസൻസ് പോലുല്ലാതെ ഓടിച്ചു പോകുന്ന കണ്ട് അങ്ങനെ കൊറേ അപകടങ്ങൾ കുട്ട്യാള ഓട്ടീട്ട്
അങ്ങൻ തന്നെ കൊറേ അപകടങ്ങള് വെ
കൊറെ അപകട പത്താങ്ക്ളാസ് പഠിക്കുന്ന കുട്ട്യാള് ഉം അതായിട്ട് ഇടെക്കെടെക്ക് ഒര് ക്ലാ ഇതൊരു വേണം അങ്ങനല്ല
അതെന്നെ റോഡ് സുരക്ഷേനെ പറ്റീട്ട് നമ്മക്ക് മെയിനായിട്ട് നല്ല അറിവ് വേ ണം അയിന് വ ക്ലാസ് എല്ലാം വെക്കണം അതെല്ലാം എല്ലാര്ക് ഇപ്പ അതാവശ്യാണ് ചെറിയേ കുട്ട്യാൾക്കാണെങ്കിലും വെല്ല്യോർക്കാണെങ്കിലും ഇപ്പോൾ ഡ്രൈവെയ്യുന്നോർക്ക് ഇഹ് പക് എല്ലാരും ഡ്രൈവ ആ ഓ ഓം നമ്മൾ ഡ്രൈവിംഗ് എല്ലാം വേം പഠിക്കും പക്ഷെ അയിന്റെ നിയമങ്ങള് അതൊന്നും നമ്മള് പഠിക്കാ താണ്
ആഹ് ആ ചെല ആൾകൾകൊക്കൊരു പറച്ചില്ല ഈ ആ പെൺകുട്ടികള് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇടത്തോട്ട്
ആഹ്
ഓ അ എന്താ ഇങ്ങനെ നിയമളൊക്കെ പഠിക്കാണ്ട് പിന്നെ അതുപോലെ
അതന്നെ
ആ ബേ സ്കൂട്ടി സ്കൂട്ടി പോലും ബൈക്കും പോല ആണ് കൂടുതലും അപകടങ്ങളൊക്കെ വേണത്
അതന്നെ അത് ഒ മെയിന് ആയിട്ട് അതന്നെ ഓരാ അശ്രദ്ധയും കൊണ്ടാണ് അധികം വരുന്നത് ഈ ബൈക്കിലൊ കണ്ടിട്ടില്ലേ കോള ഇതുകൊണ്ട് പോകും അതുപോലെ സ്പീഡിൽ പോവും
ആ ഹെൽമെറ്റ് ഇല്ലാ പോവുമ്പളാണ് അധികം അപകടംണ്ടാകുക അതേപോലെ കാറില്
കാറില് മെയിനായിട്ട് ഇപ്പൊ മദ്യപിച്ചിട്ട് ണ്ടെങ്കിൽ നമുക്കെന്താ നമുക്ക് ബോധം പോലും ഉണ്ടാവില്ല പക്ഷെ മദ്യപിച്ചിട്ട് അതിന്റെ കൂടെ അപ്പ തന്നെ നമ്മളെ ബോധം നഷ്ടപ്പെടും എന്നിട്ടാണ് അധികം ആൾക്കാരിങ്ങനെ ഡ്രൈവിംഗിലന്നെ
ആ പിന്നതേപോലെ ഒറക്ക്‌ ഒറക്കൊക്കെ വര്വണെങ്കില് ഒറ അം ഈ ഒറങ്ങീക്ക്‌ ഓരോരുത്തരുണ്ടല്ലോ ഓരോ ദൂ ദൂര യാത്രക്ക് പോയിട്ട് അങ്ങനെ ആ അത് ഒറ അങ്ങനെ കൊറെ അപകടങ്ങള്ണ്ടാകല്ണ്ട്
പിന്നെ മെയിനായിട്ട് ഷെമ വേണ്ടെ ഷെ മ മ്മ യ് ഇപ്പൊ വേറൊരു എന്താ നമ്മളിപ്പോ ഒരു ഡ്രൈവ് ചെയ്ത് കാറില് പോവാണെങ്കിൽ വേറൊരു വാഹനം വരുന്ന് വരുന്ന്ണ്ടെങ്കില് ആ എങ്ങനെ ഓ നമ്മൾ കൊറച്ച് ക്ഷമിക്കണം എങ്ങനെ അയില ഓവർടേക്ക് ക്ക്‌ ചെയ്യാൻ പാടില്ല അപ്പൊ നമുക്ക് മെയിനായിട്ട് ക്ഷമ വേണ്ട ഇതിന്
ലാക്കുംല്ലല്ലാർക്കുംഎന്താണ് അവ്
ആ അവരെങ്കാലും മുന്നിലെത്തണം മുന്നിലെത്ത്ന്നുള്ള ചിന്താഗതി താണ് എന്താക്കുന്നത് അപകടം വര് ത്ത്ന്നത്
ജീവനാണെന്ന് പിന്നെ അവസാനാന്നുള്ളത് ആരും മനസ്സിലാക്കണില്ല അതാണ് അതിന്റെ മെയിൻ പോയന്റ് അങ്ങനെ അങ്ങനെ എത്രയോ ആൾക്കാര് മരണം ചെറുപ്പക്കാരാണ് കൂടുതലും അവർക്ക് ഓവറ് സ് പീ
ആ ചെറുപ്പക്കാരിലാണ് കൂടുതല് ഈ ബൈക്ക് അപകടങ്ങളൊക്കെ വരുന്നത്
ആ അം മ പിന്നെ അവര് അഭ്യാസ് ങ്ങളോരോ ബൈക്ക്‌ വെച്ചിട്ട് അഭ്യാസങ്ങള്
അതന്നെ അതൊക്കെ മ ആ മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റണന്നുള്ള ഇതിലാണ് ചെയ്യുന്നത് പിന്നെ അത് ഏ പിന്നെ അവസാനാണ് ഓരിത് ന്ന് അത് ഓരറിയുന്നില്ലല്ലോ അവരങ്ങനെ ചെയ്യുന്നുന്നത് കൊണ്ട് ഓര് ക്കന്നാണ് നഷ്ടം വരുന്നത്
ഓല് ഭാ വീല് എത്രയോ ആൾക്കരങ്ങനെ അംഗവൈഗല്യോക്കെ ബാധിച്ച് ജീവിക്കുന്നവരിപ്പോളും ഉണ്ടല്ലോ
അതൊക്കെ വല്ലാത്ത അവസ്ഥയാണ് മരിക്കും ആ മരണോ ഇല്ലാതെ
ഗ്രഹിക്കുന്നവര്
അതന്നെ ചെറിയ ശെ ഏ ചെറിയൊരു എന്താ ഇത് ഇപ്പൊ റോഡ് സുരക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാ പോരെ എന്താ സീറ്റ് ബെൽറ്റ് അതുപോലെ എന്താ ബൈക്കിലാണെങ്കിൽ ഹെൽമെറ്റ് പിന്നെ ഫോൺ ഉപയോഗം കൊറക്കല്
ആ അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമു റെഡിയാവും ചെറിയ ആ ശ്രദ്ധിച്ചാ ശ്രദ്ധ കൊണ്ടാ പിന്നെ വാൻ നമുക്ക് പേടിയില്ല
അതന്നെ ഇല്ലല്ല വേറെ വിശേഷൊന്നുല്ല ഓക്കേ എന്നാ ശരി